ഹലോ ഉം എന്തൊക്കെ ആഹ് കേക്കുന്നുണ്ട് നല്ല വിശേഷം
ഏഹ് സുഖായിട്ട് പോണ് ഉം ഇന്ന് മഴയൊന്നുല്ല ല്ലല്ലേ
മഴ ഉച്ചവരെന്നുണ്ടായിരുന്നില്ല ഇപ്പോ താ ഇരുട്ട് മൂടിയിട്ടുണ്ട്
ഏ ഇല്ല ഇവിടെ ഇല്ല മഴൊന്നില്ല ഫുഡ്‌ കഴിച്ചോ?
ആഹ് കഴിച്ച് മൂന്ന് മണിയാകാനായി
ആഹ് ആഹ് ആഹ് ആ അല്ല ചെല ആഹ് ഹാ അതാ ചോദിച്ചത് ചെലപ്പോ നമ്മള് പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്ക അങ്ങനെയൊക്കെ വിചാരിച് ക്ക്ണ്ണോരുണ്ടാവുവേ
ആഹ് എന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടേക്ക് ഒരു മണി പന്ത്രണ്ടര പന്ത്രണ്ടരക്ക് തൊടങ്ങും
ആഹ് ഫുണ്ടല്ലേ ഞാനൊക്കെ അങ്ങനന്നെ കൈയിക്കല് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുംമ്പഴ്ക്കെ കൈക്കും
എന്റെ വീട്ടിലാണെങ്കി രണ്ട് മണി മൂന്ന് മണിയൊക്കാവും.
ആഹ് അത് രാവിലത്തെ കുടിക്കണന്നെ നേരം വൈകീട്ടേക്കാറി
ആഹ് അതാണ് അല്ല ചായകുടി ചായന്റെ നേര്ത്ത കഴിക്കും പക്ഷെ എന്നാലും ഉച്ചക്കത്തത് രണ്ടും മൂന്നൊക്കെ ആവും
ഏഹ് അല്ല ചെലട്ത്തൊക്കെ അങ്ങനെയാണ് എട്ടര ഒംമ്പണി ക്കാവും ഒമ്പണി പത്ത് മണിയൊക്കാവലുണ്ട് ചായുടി ക്കുമ്പോ അപ്പൊ പിന്നെ ആ ആ അങ്ങനെയുല്ലോലു പിന്നെ നേരം വൈക്കീക്ക ഞാനൊക്കെ പിന്നെ രാവിലെ നേര്ത്തെ കഴിക്കും ആറ് മണി ഏഴ് മണിയാവുംമ്പഴേക്കും കഴിക്കും പിന്നെ ഉച്ചകത്തെ നേര്ത്തെ കഴിക്കും. ഉച്ചക്കത്തെ ആവുംമ്പോതേനും പിന്നെ വെശ്ക്കല് തൊടങ്ങും
എനിക്ക് രാവിലത്തെ തന്നെ എട്ട് മണിയോ ഒമ്പത് മണിയൊക്കാകണം എന്നാലും തിന്നാൻ തോന്നൂല
ഏഹേ ഹേ ഹേ
താങ്ങള്
നിക്ക് രാവിലത്തെ നേരത്തെ കിട്ടണം അല്ലാഞ്ഞാ ഒരു എന്തോ ഒരു ഉഷ് ഉഷാർല്ലാത്തപോലെ തോന്നും
ആഹ് പിന്നെ പത്ത് മണിക്കും കഴിക്കോ
ഇല്ലല്ല പത്ത് മണിക്ക് കഴിക്കൂല ന്ന്ട്ട് പിന്നെ ഉച്ചക്കെന്നെ നേര്ത്തെ ചോറൊക്കെ ആയില്ലേ അപ്പൊ പിന്നെ നേരത്തെ കഴിക്കും പിന്നെ ചോറൊക്കെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോക്കും കഴിക്കും ആഹ് പണിയൊക്കെ കഴിയും പണിയൊക്കെ സ്കൂള് ള്ളീസം പ്രത്യേകിച്ചും കഴിയും കാരണം സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടോവാണ്ടെ അപ്പൊ പിന്നെ ആഹ് ആഹ് കുട്ട്യളൊക്കെ ചോറൊണ്ടോണ കുട്ട്യളാണ് അപ്പ പിന്നെ ആഹ് ഇല്ല ഇല്ല സ്കൂള് ഇല്ല ഉം അപ്പൊ പിന്നെ ആഹ് അ പ്പം പിന്നെ വേഗാവും ചെയ്യും
സ്പെഷ്യല് ഇന്നലെ ഇന്നൽത്തെ മന്തി ഇണ്ടായിരുന്നു ഉം ആഹ് ആഹ് വീട്ടിലിണ്ടാക്കിയതെ ന്നേര്ന്നു
ഏഹ് ഏഹ് ഞാന് ഇണ്ടാ ക്ക് അങ്ങട് ശരിയാവലെന്നെല്ല മന്തി ഇണ്ടാക്കിയാല്
ഞാൻ ഇണ്ടാക്കിയതൊന്നു അല്ല നാത്തൂന് ഇണ്ടാക്കിയതേര്ന്നു ഞാന അങ്ങൻത്തെതൊന്നും നോക്കിയോക്കിട്ടില്ല
ഏഹ് ഏഹ് ഇണ്ടാക്കിയോക്കോ അറിയോ
പണ്ട് എങ്ങനേന്നറിയാ പക്ഷെ ചെയ്തോക്കിട്ടില്ല
ആഹ് ആഹ് അപ്പൊ പേടിയെയ്ക്കാരല്ലേ ഒറ്റക്ക് ചെയ്തു നോക്കാലേ
നമ്മള് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അത് കേടന്നാലോ ന്നുള്ളൊരു പേടി
ഹ് ഹ ഹ ഹ ആഹ് പിന്നെ ആൾക്കാരും കഴിക്കാൻ ഇണ്ടായ പിന്നെ പേടിയാണ് ആഹ് ആ പ്രശ്നല്ല ഞാന് ഒറ്റക്കൊക്കെ തന്നെയാണ് എന്നാലും എന്താണ് ഇനിക്കങ്ങട് നന്നാവൂല ഇണ്ടാക്കിയാലാണ്ട് ആ ഒരു ടേസ്റ്റ്ണ്ട് വര്ല്ല
ഞാനതെ കരുതിയിരുന്നത് ഇത്രയും നമ്മള് അത്യാവശ്യം ചിക്കനും ഇതിനൊക്കെ നല്ല പൈസയാകൂലെ അപ്പൊ അങ്ങനെ ഇതാക്കി ട്ടത് കേട് വരുത്തിട്ട് തിന്നാ പറ്റാതെ ആകുമ്പോ ഒരു
ആഹ് ആഹ് ശരിയാണ് ഓഹ് അത് എങ്ങനെ ഇണ്ടാക്കല് ചിക്കൻ ഇട്ടുകാണ്ടാണോ ഇണ്ടാക്കാ ചിക്കന് അല്ല ചിക്കൻ സപ്പറേറ്റ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാനും അങ്ങൻതന്നെ പിന്നെ എന്താണ് ചിക്കന് ഒന്ന് ആദ്യൊന്ന് ഇങ്ങനെ ഇങ്ങട് പൊരിച്ചമാതിരി ഇട്ക്കും ആ സൺഫ്ലവർ പിന്നെ ആ അയിക്കണ്ട് ചോറ് ഇതാക്കിടലാണ് ഇങ്ങനെ മേല ഇങ്ങനെ ലെയർ ആക്കിക്കാണ്ട് അങ്ങനെ വെക്കല ചിക്കന് ആണോ ഇക്ക്ന്നാ പൊറത്ത്ത്താ ഇഷ്ടം പൊർത്ത്ത്താണ് രസം തോന്നുമ്പം
ഇൻക്ക് പോറത്ത്ത്തൊന്നും വലിയ താല്പര്യല്ല
ഏഹ് ഏഹ് പൊർത് ത്തെ പിന്നെ ന്നർണ എല്ലം കൂട്ടിയിട്ടുള്ളതെയ്ക്കാരം ഓലെ ന്തൊക്കെയാണോ അയില് ചേർക്ണേ നൊന്നും അറീലല്ലോ
ആഹ്
ഇവിട്ന്ന് ആഹ് വീട്ടിലാവുമ്പോ പിന്നെ അങ്ങനെ നമ്മളെല്ലം അങ്ങനെ ആഹ് ആഹ് അന്നാലും മാഗിക്കൂബൊക്കെ ഇടൂലേ അതൊക്കെ നല്ലതൊന്നുവല്ല.
അയെന്ന ഈ മാഗി ക്യൂബ് പറയുന്നത് ചിക്ക ചിക്കൻ അരച്ചിട്ടോ അതെന്ത് സംഭവം?
എന്താ സംഭവം ഒന്നും അറിയില്ല. മേഗീക്യൂബ് പറഞ്ഞിട്ടങ്ങനെ ഇടും. എന്താ ആട്ടീട്ടാടാ
ഞാൻ ഇപ്പ ഇന്നലെ കണ്ടപ്പോ ഇങ്ങനെ കേരുതി. ഇതിപ്പോ ഇങ്ങനെ ചിക്കൻ അരച്ചിട്ടാണോ? എന്താന്നറീ ചിക്കൻ സ്റ്റോക്ക്ന്ന് അറീണേക്കാ
ചിക്കന് പക്ഷെ അത് ഇടുമ്പോ വേറെ ടേസ്റ്റ് വരുവേയ്.
ആഹ്
ആഹ്
ഞാന് പിന്നെ നമ്മള് തട്ടിക്കൂട്ടിനൊക്കെ ചെറിയ ബിരിയാണിയൊക്കെ വെക്കാണെങ്കിലൊക്കെ അയിക് കൊന്നിട്ട ഭയങ്കര ടേസ്റ്റ് ആണ്.
ആ ഇങ്ങളെല്ലാതും വെക്കുവോ?
ആ അല്ലാതേം വെക്കും. മ്മ് ബിരിയാണിയൊക്കെ വെക്കും. ബിരിയാണിയൊക്കെ നന്നാ- ന്നാവൂട്ടോ വെച്ചാലൊക്കെ. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തൊക്കെ നന്നാവും. മന്തി ഒന്നും പിന്നെ അത്രക്കങ്ങട് ആണ്ട് നന്നാവൂല്ല. എന്നാലും അങ്ങട് കഴിക്കും.
മ്മ് ടേസ്റ്റാ അങ്ങനെ കഴിക്കോ ഒരോ മന്തി ബിരിയാണിയാറഞ്ഞിട്ട് അല്ലേ.
അ ആ വൈകുന്നേരം എന്താ?
വൈകുന്നേരം ഇന്ന് വെറും ചോറ് വെച്ചിട്ടുണ്ട്. സാധാ ചോറ്.
ആ ആ അല്ലെ നാല് മണിക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ?
ഇടക്കൊക്കെ എപ്പോഴൊന്നും ഉണ്ടാക്കൂല.
ആ
ചായെ അങ്ങനെ ആരും വല്ലാ കുടടിക്കൂല വൈകുന്നേരം.
ആ ഇപ്പോ അതിന് പൊതുവെ എല്ലാരും ഷുഗർ കട്ടും അങ്ങനെയൊക്കെ ഇള്ളോലാണല്ലോ. ല്ലെ കുടിക്കാൻ മടിയാണ് എല്ലാർക്കും.
ആം. എനിക്കൊക്കെ ചായ ഇഷ്ടാ.
ഏ എനിക്കും ഇഷ്ടാണ്. എനിക്ക് ഇങ്ങനെ പാലൊക്കൊഴിച്ച് വച്ചിട്ടുള്ള അങ്ങനൊക്കെ ആകുമ്പോ ഭയങ്കര ഇഷ്ടാ ചായ. അല്ലാന്ന അങ്ങനെ അല്ലെ പിന്നെ കടി വേണം എന്തെങ്കിലും ഒക്കെ. എന്നാ പിന്നെ ചായ എടിക്കാൻ ഒരു ഇഷ്ടാണ്.
ഉം അതെ ഒറങ്ങിയിരുന്നു.
ഒറങ്ങിച്ചാ വെറുതെ അങ്ങനെ കിടക്കും ചെല്പോ ഇന്നൊക്കെ പിന്നെ അയിനെ സ്കൂള് ഇല്ലാത്തോണ്ടേ വീട്ടില് കുട്ടികളൊക്കെ ഇണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനണ്ട് ഉറങ്ങാന് ഇന്ന പോലെ സൗണ്ട് ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഉറങ്ങാ ഏ ഓല് ഇങ്ങനെ ഫോണായിട്ടും ലാപ്ടോപ്പായിട്ടും ഒക്കെ ഇങ്ങനെ കണ്ട് ഇരി ക്കും. അപ്പ അമ്മക്ക് അങ്ങട്ട് ഒറ ക്കങ്ങ്ട് ഒറങ്ങാൻ പറ്റൂല കൊറെ. ആ അങ്ങ നീണ്ട് അതൂണ്ട്
ആഹ്
ത്തേക്കൊക്കെ പോവ്വാ
പ്പ അന്നൊരു ഏ ഫോണിലൊക്കെ ഒരു വാർത്തണ്ടല്ലോ ഒന്നര വയസ് രണ്ടു വയസ്സായ ഒരു കുട്ടി റോഡിന്റെ നടുവില്
ആ എന്നിട്ട് ബസ് ഡ്രൈവറ് കണ്ട്കാണ്ട് ബസ് ലെ കണ്ടക്ടറോ ആരോ കണ്ടെടുത്ത് ഇതാക്കിന്നൊക്കെ പറഞ്ഞാണ്ട് ഉം ചെറിയ കുട്ടിയനോട്ന് ആ റോ റോഡിന്റെ നടൂല് വന്നണ്ട് ഇരിക്ക്ണ്ട്ല്ലേ ഒരു ചെറിയൊരു കു ട്ടി അത്രീം പോയിറ്റ് അറിയ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ലേ അല്ല അത്ര ചെറിയ കുട്ടികാള് ക്ക നമ്മളെപ്പളും കാണ്ണല്ലേ നമ്മള അടുത്ത്ന്ന് ആ ആ ആ കൊർച്ചൊക്കെ ആയാല് അതായത് ഒരു ഇപ്പ രണ്ട് വയസ്സൊക്കെ രണ്ട് രണ്ടര വയസ് ക്കെ കുട്ടികാളൊക്കെ ആവുമ്പോം നമ്മളെ കണ്ണ് വെട്ടിച്ച് പോകും
ഉ നടക്കാനും ഇതിനൊക്കെ തുടങ്ങിയ പിന്നെ ഓല് അങ്ങനെ പോകുന്നര് താ ഒരു മൂന്ന് വയസായി
ആ അത്രക്കേ ആയിറ്റുള്ളൂ തോന്ന അതിനെ കണ്ടാത്തന്നെ ഒരു എട്ട് മാസൊക്കെ ആയ മാതിരിയ തോന്നുന്നത് കണ്ടിട്ട്
ഇൻക്കീ ചെറ്യേ കുട്ടേ ചെറ്യേ കുട്ട്യാൾത് എന്തേലും കേക്കാന്ന ഭയങ്കര വെഷമാക്കാരം അന്നാ നെടുമങ്ങാട് ഒരു കുട്ടി
ആഹ് കുട്ടിനെ ആ അയ് അത് പോണില്ലേനി കണ്ണ്ന്നങ്ങ ട്ട് അയിനെങ്ങട്ടെ അയിന്റെ ആ മൊഖൂം ആ അയിന്റെ ആ ഒരു ചിരിയൊക്കങ്ങട്ട് ആഹ് ആഹ് ഞാ ഞാനേ ആ പെണ്ണിന്റെ പിന്നെ ഒരു പിറ്റേന്ന് എന്നോ ഒരു വീഡിയോയില് ഇങ്ങനെ ആ പെണ്ണ് ഇങ്ങനെ ഇട്ത്ത് ആ കുട്ടിന്റെ രണ്ട് കൈയും കെട്ടിക്കാണ്ടിങ്ങനെ ആ പെണ്ണ് ഇട്ത്ത് കാണ്ടിങ്ങനെ നടക്ക്ണൊരു വീഡിയോ സും ഇങ്ങനെ കണ്ടല്ലോ ആ പെ പെണ്ണിനെ കണ്ടാലുണ്ടല്ലോ അയിന്റെ ആ ചിറിയൊക്കെ കണ്ടാ ഒരു നിഷ്കളങ്ക ആയിട്ട്ള്ള മൊഖം
അതില്ലേ അപ്പഴും ഈ കുട്ടിന്യൊക്കെ എടുത്ത് ഗിഫ്റ്റ് വാങ്ങാൻ പറയൊക്കെ ചെയ്യുമ്പോ അതൊക്കൊ നമ്മളൊക്കെ ആഹ്
പിന്നെ അയ്ന്റെ മൊഖം കണ്ടാ തന്നെ അങ്ങനെ ഒരു പ്രശ്
അട്ത്ത്ന്നാണ്ട് പോണില്ല
അഹ് അപ്പൊ യാണ് ആ പെണ്ണ് നിന്നേ അത്ര ക്രൂരം ചെയ്യ്ണൊരു പെണ്ണാണ്നൊന്നും കണ്ടിട്ട് തോന്നണില്ലേനി എന്താ ഇൻകറില
ഇന്റെ കുട്ടി അയിന്റെ വീഡിയോ കണ്ടാ പറയും ഇതാ ഇമ്മപ്പം കരച്ചില് തൊടങ്ങും ന്നറയും ഇൻക്കത് കേക്കുമ്പത്ത ആ വാർത്ത കാണുമ്പ തന്നെ എന്തോ ഒരു ഇൻ്റെ കുട്ടി പറിം ഇതാ ഉമ്മ ഇപ്പം കരയാൻ തൊടങ്ങും ന്നറിം
ആഹ് അങ്ങൻത്തൊക്കെ കണ്ടാ നമ്മക്കൊന്നും സഹിക്കാൻ കയ്യൂലല്ലോ അയിന്റെ അച്ഛന് അതല്ലലെ അച്ഛന് വേറെയാണ് ലെ
ഉം
അച്ഛന് മരിച്ചിക്ക്ണ് ലെ അച്ഛൻ മരിച്ചിക്ക്ണ് കൊടുത്തൂടേ അതെന്നേ ഞാൻ പറഞ്ഞേ കുട്ട്യോളില്ലാ കുട്ട്യാളില്ലാത്ത എത്ര ആൾക്കാര്ണ്ട് ഇഞ്ഞിപ്പം കുട്ട്യാളില്ലോലാണെങ്കിലും നോക്കും
കുട്ടീടെ ഫാമിലിന്നെ ചോയ്ച്ചിട്ട് കൊട്ത്തിലാ എന്നല്ലേ പറിണത്
പറിണത് ലേ ഉം
കുട്ടിടെ മ മുഖം മനസ്സ്ന്നാ പോണില്ല. എത്ര വേ വേദന സഹിച്ചിട്ട്ണ്ടാവും.
അഹ്
പനിം തലവേദനിം വന്നാ തന്നെ ഇൻക്ക് സഹി നമ്മക്ക് സഹിക്കൂല. അപ്പാ കുട്ടി കൈ കൈ ഒടിഞ്ഞിട്ടൊക്കെ അങ്ങനെ
ആഹ് വേറെന്താ? ഉം പിന്നെ ഏഹ് എന്താ വീ വിര് ഇന്ന് സ്കൂൾ ണ്ടോ അവടെ സ്കൂൾണ്ടോ?
ഏഹ് ഇന്ന് സെക്കൻ് സാറ്റർഡേ അല്ലേ?
ആഹ് ആഹ് ഇന്ന് പിന്നെ ആർക്കും ണ്ടാവുലല്ലേ ല്ലെ?
ആഹ് ഇന്ന് ആർക്കും ണ്ടാവുല.
ആഹ് ആഹ് പിന്നെ വിരുന്ന് പോക്കൊക്കെ ണ്ടാ വിരുന്ന് പോവല്ണ്ടാ?
ഏഹ്
വിരുന്നൊക്കെ പോവാറുണ്ടോ യ്ച്ച എങ്ങട്ടെങ്കിലൊക്കെ പൊർത്തൊക്കെ പോവാറുണ്ടോ? ആഹ്
ഹ് പൊർത്ത്ക്ക് പോകാനൊക്ക ഇഷ്ടം തന്നെ എടക്കൊക്കെ ഇങ്ങനെ വെർതെ ഇങ്ങനെ പോ പോവും ആവശ്യന്നും ഉണ്ടാവില്ല ഇന്നാല പോകും. ആഹ് ഇപ്പൊ പിന്നെ പോവാൻ ചെറിയ കുട്ട്യാണേ മൂന്ന് മാസം ആകുന്നുള്ളു.
ആഹ് അപ്പ പിന്നെ പോവാൻ പറ്റൂലല്ലേ ല്ലെ? കൊണ്ടന്ന അങ്ങനെ ആഹ് ആഹ് ആഹ് ന്നാ ഇതുവരെ വെയില് ചൂട് അങ്ങനെ പർഞ്ഞ് കാ ണ്ടയ്ന ആഹ് സ്കൂൾ വെക്കേഷനെക്കെ അങ്ങനെ പോയി ആഹ് ആഹ് പക്ഷെ ഇപ്പൊ ക്ക് ചെല അധിക സ്ഥൽത്തും അയിനുള്ള സൗകര്യം ഒക്കെ ഇണ്ട്ട്ടോ. ല്ലെ?
ബള് ഓൾക്ക് അതല്ലേ ഇപ്പൊ ഫോർമില മിൽക്ക് ഫോർമില മിൽക്കാ കൊടുക്ക്ണതേ.
ആഹ് ആഹ് ആഹ് അപ്പൊ ശരി ആഹ് ശരിയാണ് ആഹ് അങ്ങനെ കൊടുക്കുംമ്പലെ. അത് എന്താ പാല് കൊറവാണോ?
പോട് പാലില്ലേ പാല് തീരേല്ല.
തന്നെ ഏഹ്
ആദ്യത്തെ രണ്ട് പ്രസവത്തിനും ഉണ്ടായിരുന്നു.
ആഹ് ഇതിന് ഇല്ലല്ലേ? ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടും അങ്ങനെയൊന്ന് ഡോക്ടറെ കാണിച്ചോക്കെ ചെയ്തോ? ആഹ്
അയിന്ള്ളേ പൊടിളും മരുന്നു ഒക്കെ മൂന്നാല് കുപ്പി കഴിച്ചു. എന്നിട്ടും ഇല്ല സാധാ ഇപ്പഴേ ഇണ്ടായത് മറ്റേ രണ്ട് കുട്ട്യൾക്കൊന്നും ഒരു കൊഴപ്പുണ്ടായിരുന്നില്ല ഈ കുട്ടിക്ക് എന്തേന്ന് അറിയില്ല.
ആഹ് ന്നാ ശരിട്ടടി ന്നാ ശരി ന്നാല്.
ആഹ് ആഹ്
ഉം ന്നാ ശരി. ആഹ് ഇവടെ ആയ ഇതിന്റെ സൗണ്ട് ക്കെ ഉണ്ടോ അഒടെ?